ഹലോ
ഹലോ കേക്കാവോ
ആഹ് കേൾക്ക്ണ്ട്
എന്തൊക്കെയുണ്ട് വിശേഷം
നല്ല വിശേഷം
മഴയൊക്കെ ഒണ്ടാ
മഴ ഇന്ന് രാവിലൊക്കെ ഇണ്ടായിനി പിന്നെ ഇപ്പൊ കൊറച്ച് കൊറഞ്ഞ് വെയിലൊണ്ട്
ആണല്ലേ ഇവിടെ ഭയങ്കര മ
ആഹ് ആണല്ലേ ഇവിടെ ഇന്നലെ രാത്രി തുടങ്ങിയതാ ഇന്നല രാത്രി ആഹ് മുതൽക്ക് രാവിലെര് എട്ടണി ഒമ്പണി വരെ നല്ല മഴെനി ഇപ്പൊ കൊറച്ച് കൊറവിണ്ട്
ഇവിടെ രാവിലെ നല്ല വെയിലുണ്ടാന്നു പിന്നെ ഉച്ചക്കേഷം നല്ല മഴയ
ആഹ് ഓരോ അഗത്തിക്ക് ഓരോ കോലോല്ലേ
ആഹ് അത് തന്നെ
തുണികൾ അൽക്കാനാണ് ബുദ്ധിമുട്ട് ഈ മഴ ഇങ്ങനെ പെയ്യുമ്പൊ
ആഹ് ഒണങ്ങി കിട്ടത്തില്ല സ്കൂളിലൊക്കെ പോന്നാൽ പിന്നെ പ്രത്യേകിച്ച് പറയാ വേണ്ട
ആഹ് അതന്നെ ഇവടൊക്കെ യൂനിഫോം ഒക്കെ അലക്കീട്ട് ഈ ഫാന്റെ കാറ്റതൊക്ക ഇട ഒണങ്ങ്ല്ല ന്ന്ട്ട് പിന്നെ രാവിലെ ആവുമ്പൊ ചെല്‌പ്പം ഫാന്റിന്റെ അര ഒണങ്ങീണ്ടാവില്ല ന്ന്ട്ട് വാക്കി ഇസ്തിരിട്ട് ഒണക്ക അതൊക്കെ പരിവാടി
എനിക്ക് ഞാ പണ്ട് ഈ അവസ്ഥെകൂടെ പോയിറ്റുണ്ട് ഒണങ്ങാത്തതൊക്കെ ഇടുത്തിട്ടോണ്ട് സ്കൂളി പോയിറ്റുണ്ട്
ആഹ് ഇപ്പത്തോലെന്നെ അങ്ങന ഞമ്മളൊക്കെ പോണ സമയത്ത് നമ്മള അങ്ങന പോവും പഷേ ഇപ്പത്തോലുന്നും അങ്ങനെ പോവുലല്ലോ ഓല്ക്ക് ഒണങ്ങാഞ്ഞാ പറ്റൂല
ആഹ് അവടെ നനഞ്ഞിരിക്ക്ന്ന് ഇവ എനിക്ക് തട്ട്ന്ന് ചൊറിയ്ന്ന് എന്ന ക്ക പറഞ്ഞോണ്ടിക്കും
അതെ ഈ ഒണിങ്യാഞ്ഞ പറ്റൂല്ല കറള്ളത് പറ്റൂല അത്ള്ള ഒര് പുള്ളികുത്ത് വന്നാ ഓല് ഇടൂല
ആഹ് അത് പിള്ളേര് കളിയാക്കുന്ന് പറഞ്ഞ് അവരിടത്തില്ല
ആഹ് അതന്നെ
കൊച്ച് മൂള്ന്നല്ലേ അവടെ കെടന്ന്
ആഹ് ഓൻ ഇപ്പൊ ഒറങ്ങി എണീച്ചതാ
എത്ര വെയസ്സായി
എട്ട് മാസം
എട്ട് മാസ ആയതെ ഒള്ള
ആഹ്
പെങ്കൊച്ച ആങ്കൊച്ച
മോനാ
ആൺല്ലെ ആഹ്
ആഹ് ഇവടെ ര രണ്ടാൾ മോളും ഒരു മോനാണ് ഇവല മൂത്ത രണ്ടാളും മോളാ
ആണല്ലേ ആഹ്
ആഹ്
പിന്നെ ഇവടെ രണ്ടേരുണ്ട് മോനും മോളും മൂത്തത് മോള് രണ്ടാമത്തത് മോൻ
ക്കൂൾ പോക്കായില്ലേ
മോള് രണ്ടാ ക്ലാസ്സി പഠിക്ക്ന്ന് മോന് രണ്ടര വയസ്സായി
ആഹ് ശരി എവടെപ്പോയി ങ്ങട്ടൊറങ്ങാ
ഇല്ല ഇവടെ താഴെ നിക്കിണി ഞാങ്ങനെ ഒളിച്ച് അവടെ ആക്കീട്ട് മേല കേറിവന്നിരിക്കുവ
ശരി ഇവട ഇത് ആഹ് ഓരിം കൊണ്ട് പോന്ന്ണ്ടെങ്കി ശരിയാവില്ല പക്ഷെ ഇതിനവടവടെ ആക്കാനൊരു ഇതില്ലേ വീട്ട്ലാരു ഇല്ല അതാണയ്
പിന്നെ വേറെന്തൊക്കയാ
ഓല് ഇസ്കൂള്ട്ട് വന്നാ പിന്നെ പ്രശ്നല്ല്യ ഓല എടുത്ത്കാട് പോയാപിന്നങ്ങട്ട് പോരൂല്ല ഫുഡ് കഴിച്ചോ
ആഹ് ഫുഡൊക്ക കഴി
ഓ ഓ കഴിച്ച്
ആഹ് ഇന്ന് നമ്മള്ച്ചിരി ബിരിയാണി മേടിച്ച്
ഓ ചി ചിക്കൻ ബിരിയാണ്യേ
ആഹ് ചിക്കം ബിരിയാണി
ആഹ് ആഹ് ഒറ്റക്ക് ഇണ്ടാക്കോ
ഇല്ല മറ്റേ ഓഡർ കൊടുത്തു നമ്മള് വെകൊക്കെ ചെയ്യും ഞ നമ്മളെല്ലാരും കൂടെ വേണന്നുള്ളയോണ്ട് ഓഡർ കൊടുത്തു
ആഹ് അങ്ങനെ വാങ്ങുമ്പോ അയ്ന് ഉണ്ടാവൂല കഴിക്കാണ്ടാവോ
ആഹ് ഒണ്ടാർന്നു നമുക്ക് ഒര് ഒര് പൊതിക്കാത്ത് രണ്ട് പേർക്കൊക്കെ തിന്നാവുള്ള ചോറൊണ്ടാർന്നു
ഓ ശരി വെക്കണല്ലേ എന്നാലൊര് താണ്
ആഹ്
ആ വാങ്ങ്ണ പൈസക്ക് നമ്മള് സാധനം വാങ്ങിയാ കൊറച്ചും കൂടെണ്ടാവും.
ആഹ് ഉണ്ടാവും.
ആഹ് മെൻക്ക അതെ സമയം വേണം.
അല്ല ഒരണക്ക് നോക്കിയാ വേവിക്കുന്നതിനും നല്ലത് നമ്മള് ഇങ്ങനെ ഓർഡർ കൊടുക്കുന്നതാ അതാകുമ്പോ നമുക്ക്. അതിന്റേതായ പൈസ കൊടുത്താൽ മതിയല്ലേ?
ആഹ് ആഹ് വീട്ടിലെത്തിക്കോ?
ആഹ് വീട്ടിൽ കൊണ്ട് തരും.
ആഹ് ഞങ്ങള് ഇങ്ങനെ ബ്രോസ്റ്റ് അങ്ങനത്തൊക്കെ വാങ്ങുമ്പോ ഇങ്ങനെ ഓർഡർ ചെയ്യയും വിളിച്ചിട്ട് വീട്ടിലെത്തിക്കച്ചേരും. ബിരിയാണിന്നും ഞാൻ അങ്ങനെ വാങ്ങലില്ല. ആഹ് നമ്മ നമുക്ക് പിന്നെ ഇവിടെ അടുത്തന്നെ കടണ്ട്. കോഴിക്കടണ്ട് അ അപ്പൊ പിന്നെ അഓണ്ട് പ്രശ്നല്ല എപ്പം വിളിച്ചാലും വീട്ടിക്ക് എത്തിച്ചേരും.
ആണല്ലേ ആഹ് പിന്നെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് ഇപ്പം പിള്ളേരെല്ലാം സ്കൂളിൽ പോയി തൊടങ്ങി.
ഉം ഓര് വെക്കേഷനും പിന്നെ പെരുന്നാള്. എല്ലാം കൂടി ഒരുമിച്ചല്ലേനോ. ആഹ് അഓണ്ട് ഇപ്രാവശ്യം എല്ലാർക്കും എല്ലാം അടി ച്ച് പൊളിക്കാനായിനോ ഉം പിന്നെ പെരുന്നാളിലന്ന് യാത്ര പോവലും.
ആഹ് എല്ലാം കൂടെ ഒന്നിച്ചായതുകൊണ്ട് നമ്മള് നമുക്ക് ഒര് രക്ഷയായി.
അതും കഴിഞ്ഞ് ഇങ്ങനെ ഓല് സ്കൂൾക്ക് നേരങ്ങട്ട് പോയതല്ലേ?
ആഹ്
ഇസ്കൂളില് പോവാനും മടിയാണ് പൊതുവേ രണ്ടു മാസം ലീവ് ഉണ്ടായാലും ഒരു മാസം കൂടി കിട്ടണേ വിചാരിച്ചിരിക്കെന്ന്. ക്ക
ഉം നമ്മടെ മോക്ക് അങ്ങനെയൊന്നുല്ല പോവാൻ പറഞ്ഞാൽ പോവും. കൊഴപ്പൊന്നില്ല പറയും മ്മച്ചീ ഇന്ന് ഉം
ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഇപ്പ രണ്ടു മാസം പോയാതെ നായിട്ട് ആഹ് പിറ്റേന്ന് സ്കൂളൊറക്കാണ് പറയും ഇനിപ്പൊ സ്കൂള് തൊറക്കാനായില്ലേ അങ്ങനെ പറയാ.
ആഹ്
ഓൽക്ക് വീട്ടീന്നെത്ര നിന്നാലും തഴൂല.
അവർക്ക് തെകയത്തില്ല.
ആഹ്
പിള്ളേര് വീട്ടി ഇരുന്നാലോ കുരുത്തക്കേടും. പഠിക്കത്തൂല്ല കൊഴപ്പൊന്നുല്ല പഠിക്കൊക്കെച്ചെന്ന് ട്യൂഷനൊക്കെ പോകുന്നു അങ്ങനൊക്കെ പൊക്കോണ്ടിരിക്കുന്നു കൊഴപ്പോല്ല.
ആഹ് ട്യൂഷനെങ്ങനെയാ വീട്ടിലിരുന്നിട്ടുള്ളാ.
അല്ല ഞാൻ വേറെ ആഹ് പൊറത്ത് സെന്ററിൽ ആക്കിയേക്കുവ.
ആഹ് അവിടെത്ര ഫീസ് എത്ര വരുന്ന്.
അവിടെ ഇരുന്നൂറ്.
ഓഹ് പിന്നെ മാസത്തിനോ.
ആഹ് മാസം ഇരുന്നൂറ് രുപ
ആഹ് അവെ അവിടെ കൊറവ്ണ്ട്ല്ലേ ഇവിടെക്കെ അഞ്ഞൂറ.
ആഹ് ഇവിടെ എനിക്ക് ഞാൻ വേറെ സ്ഥലത്ത് തിരക്കിയപ്പോൾ ഇതിനൊക്കെ അഞ്ഞൂറ് രൂപയന്ന് പറഞ്ഞയിരുന്നു.
ആ അവിടെ ഓൺലൈനില് അഞ്ഞൂറാ ഇനിപ്പോ ഓഫ്ലൈൻ എത്രയാന്ന അറിയില്ലട്ടോ
ആഹ് ഓൺലൈനിലിട്ടാണോ പഠിപ്പിക്കുന്നത്.
ആഹ് ഓൺലൈനിലിണ്ട്. പക്ഷെ ഇവിടെ ഓഫ്ലൈൻ ആയിട്ട് പിന്നെ ഇങ്ങനെ ഇരുന്നൂറിനൊക്കെ പഠിപ്പിക്കണ കുറവാണ്. ആ കൊറവ് പറഞ്ഞാല് ങ്ങനെല്ല. പിന്നെ ഒന്ന് മുതൽക്ക് ഏഴ് വരെയുള്ള കുട്ടിക്ക് ട്യൂഷൻ ഇല്യ. അവിടന്ന് അങ്ങോട്ടുള്ളർക്കാനുള്ളത്.
ആ അത് പക്ഷെ അങ്ങനെ എനിക്ക് മുമ്പേ ഒരബദ്ധം പറ്റിയാത് ഞാനൊന്നിട്ട് ഇങ്ങനെ എല്ലാം തിരക്കി നടന്ന്
ആഹ്
ആഹ് അന്നേരം നമുക്ക് ആഹ് ഒ ഒന്നാംക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ട്യൂഷൻ ഉണ്ടെങ്കിൽ പിള്ളേര് പെട്ടെന്ന് പഠിച്ചേറി വരും
ആഹ് അതന്നെ
ഞാൻ എല്ലാടും തിരക്കി ട്യൂഷൻ ഉണ്ടാ എൻ മോക്ക് ട്യൂഷൻ എടുക്കാൻ അന്നേരം ഇങ്ങനെ വെളിയിൽ ട്യൂഷൻ സെന്റർ ആയിട്ടില്ല വീടുകളിൽ വേണെ പഠിപ്പിക്കും പക്ഷെ അവർക്ക് അഞ്ഞൂറ് രൂപയും നമ്മൾ കൊടുക്കുകയും വേണം
ആഹ്
അങ്ങനെ ഞാൻ എന്റെ വീട്ടിൽ തന്നെ എന്റെ വീടിന്റെ അടുത്ത് എണ്ട് പെങ്കോച്ചുമോൾ ഉണ്ടായിരുന്നു അവർതെന്നെ മാറിയും തിരിഞ്ഞൊക്കെ വന്ന് ട്യൂഷൻ എടുക്കുവായിരുന്നു
ആഹ്
പിന്നെ അതിലൊരു കൊച്ചിനെ എന്തരൊക്കെയി കൊച്ചു മരിച്ചുപയി അങ്ങനെ അതും നിന്ന് പിന്നെ ട്യൂഷൻ പോക്കങ് മുടങ്ങി അതായ അഞ്ഞൂറ് എന്നൊക്കെ പറയുമ്പ ഞാൻന്ന ഈ രാത്രി ഒത്തിരി നീത്തി ട്യൂഷൻ എടുക്കുന്നുല്ലത് നമുക്ക് ട്യൂഷൻ സെന്ററിൽ ആയി കഴിഞ്ഞാ രണ്ട നേരം ചലപ്പോ കിട്ടുമല്ലേ
ആഹ്
ഇപ്പം രാവിലെ പോവും രാവിലെ ഒരു എട്ട് മണി മുതല് ഒമ്പതേകാല് വരെ ട്യൂഷന് പോകുന്നു
എല്ലാ ദിവസം ഉണ്ടോ
ആഹ് എല്ലാ ദിവസവും ഉണ്ട്
ആ അത് കഴിഞ്ഞിട്ട് ക്ലാസ്സിലേക്ക് പോകല സ്കൂളിൽ പോല
ആ അത് കഴിഞ് സ്കൂളിൽ പോവും
ആഹ് ആഹ്
പിന്നെ പള്ളി മദ്രസ ഉള്ള ദിവസം രാവിലെ പോണം മദ്രസ ഇല്ലാത്ത ദിവസം വൈകിട്ടും പോണം
ആഹ് മദ്രാസ അടുത്താല്ലേ സ്കൂളന്നെ
എന്നാ അടുത്ത എന്ന അല്ലാ സെപ്പറേറ്റാ
ഏ
ഉം
ഇവിടെ കുറച്ച് ദൂരഓൽ മദ്രസ് വിട്ട് അവിടുന്ന് ഓടി വന്ന് സ്കൂളിലേക്ക് പോ മാറ്റി പിന്നെ വണ്ടി പോകണം ഉം
ഓ അങ്ങനെക്കണ്ടല്ലേ
ആ ത ടൈമ ഒരു ഒരു എന്താ പറയാ ഒരു വെപ്രാളും ഓട്ടും ചാട്ടും ഒക്കെ കൂടിയാ സ്കൂള് അങ്ങോട്ട് പറഞ്ഞേക്കണം അപ്പത്തും മറ്റാക്കുള്ള ചോറ് കൊണ്ടുപോകണ്ടാക്കണം പിന്നെ മദ്രസ് ഇട്ട് വരുമ്പോഴേക്കും ഒക്കെ റെഡി ആക്കണം
ആഹ് ആഹ്
എല്ലാ രാവിലെ എല്ലാർക്കും ഒരു തിരക്കുള്ള ടൈമാണല്ലോ
ഓ രാവിലെ ഒരു തിരക്കും
ഫ്രീയായി
ഒര അടിയും വഴക്കും ബഹളവും ഒക്കെയ രാവിലെന്നെ ഉറക്കം എണീക്കത്തില്ല എണീക്കത്തില്ല അതല്ലേ രാവിലെ ഇങ്ങ് ഉറക്ക ഉറക്ക ഉറക്ക വിളിച്ചാലും എണീക്കില്ല അടിച്ചാലും എണീകൂല
ആഹ്
മോൻഒറക്ക പിന്നെ മഴക്കും പറഞ്ഞ് വെള്ളഒക്കെ കോരി ഒഴിച്ച് എടുത്തുകൊണ്ട് വന്ന് വെളിയിരിത്തണം അന്നേരം അവിടെ ഇരുന്ന് സമയം അത് വേറെ പോവും
ഒറ്റ വിളിവിളിച്ച അവള എണീറ്റ്പോരും മറ്റേയിനും വിളിക്കാനാണ് ഭയങ്കരപ്രയാസം
ആഹ്
ഓള അങ്ങനെ കേട്ടാലും മുണ്ടാണ്ട്കെട്ക്കും
എല്ലാം കണക്കന്നെപിള്ളേര്
മഴേം കൂടിആയാ പറേം വേണ്ട ചെല ദിവസൊക്കെ വയറ് വേദനയാ
ആഹ് കണ്ടപ്പോഞ്ഞിയൊരു വയർവേദനയൊക്കെ വരും ചെലപ്പം എന്തെങ്കിലൊ ക്ക് അസുഖങ്ങള് വെരും ചെലപ്പോ പനിയൊക്കെവരും
ആഹ്
പിള്ളേരല്ലേ അടവെറക്കാൻ പിള്ളേർ
ആഹ് അതന്നെ പോയികഴിഞ്ഞാല് പഠിക്കാല്ലഉസാറാട്ടാ ടീച്ചറ്പറയും സ്കൂൾന്നൊക്കെ ലീവാക്കിചേരത്അറിയുല
ആഹ് ലീവാക്കികൂട ലീവാക്കുമ്പയ നമ്മള് ലീവെടുക്കുമ്പോയാണ് ഇവർക്ക് ഭയങ്കരായിട്ട് മടി വരുന്നത്
ആഹ് അതന്നെ പിന്നെ സ്കൂളൊക്കെ നല്ല ഇതുവാണ് അവടെയൊക്കെ എങ്ങനെ സ്കൂള്
കുഴപ്പമില്ല നല്ലപഠിത്തൊക്കെ തന്നെ നാലാംക്ലാസ് വരേ ഒള്ളൂ അവള് പഠിക്കുന്നത്
ആഹ് ഒള്ളുലേ ഇവടെ ഏഴ് വരേണ്ട്
ആഹ് അത് കഴിഞ്ഞ് പിന്നെ കെ പി എം സ്കൂളാണ് പഷേ വല്ല്യ സ്കൂള് പ്ലസ് ടു വരെഉണ്ട്
ആഹ് ആഹ് ഇവലെ സ്കൂള് ഏഴ് വരെയുള്ളൂ പിന്നെ എട്ടാംക്ലാസ്സിക്ക് വേറെസ്കൂളില് പോണം
അങ്ങനെയാ
നല്ലാ ടീച്ചേഴ്സാട്ടോ അവിടൊക്കെ എങ്ങനെയാ
കൊഴപ്പവില്ല നല്ല ടീച്ചർമാരിയന്നെ എല്ലാ ടീച്ചർമാരും എല്ലാവിഷയത്തിനും
ഉം ഇവിടെ ഹൈസ്കൂള് ആഹ് അതാത് സെറ്റൊക്കെ വാട്സാപ്പിലിട്ട് അന്ന് അതാണ്എടുത്ത് പിന്നെ വോയിസ്ഇടി ചെയ്യാ അങ്ങനെയൊക്കെ ചെയ്യും ടീച്ചർമാരെ
ആഹ് അങ്ങനെന്നെയ
ഉം അവടെ സ്കൂളിലൊക്കെ ഡയറിഎഴ്തലുണ്ടോ ചെറിയകുട്ടികൾക്ക്
ഒണ്ട് ഒണ്ട്
ഓഹ്
ഉം സ്ഥിരം തിങ്കളാഴ്ച ദിവസം ഡയറി ഏൽപ്പിക്കണം
ആഹ് ആഹ് ഇവടെഅങ്ങ് ഇവടെ തിങ്കളല്ല വെള്ളിയാ
അതേല്ലേ ഇവടെ തിങ്കളാഴ്ചയാ ഡയറിഏൽപ്പിക്കണേ
അതാവും നല്ല മാറ്റംണ്ടാവൂലേ കുട്ട്യേക്ക് ഇവിടൊക്കെ നകയ്യെഴ്ത്തല്ലോ നന്നാവുണ്ട് മോൾടെ
ആഹ് ഇപ്പം കഴിഞ്ഞറാശം അത്ര ഇതില്ലാന്നാല് ഈ പ്രാവിശ്യം ട്യൂഷനുംകൂടെഒക്കെ ചേർന്നേന്റെഷം മാർക്കൊക്കെ ഉണ്ട് പഠിക്കുന്നു നല്ലഎഴുത്തൊക്കെ ഉണ്ട് കുഴപ്പയില്ല
ആഹ് ഇംഗ്ലീഷ് അങ്ങട്ട് മനസ്സിലായിവെരണം അതാണ് ഇവൽക്കി ഇംഗ്ലീഷ് പക്ഷെ ഇവടെ മോൾക്ക്ള്ള പ്രശ്നം എന്താഅറിയോ വായിക്കൂട്ടോ നല്ലോനോക്കിയങ്ങട് വായിക്കും പക്ഷെ അമ്മളൊരു വാക്ക് പറഞ്ഞാല് എഴുതാന്കഴിയൂല അങ്ങനത്തെഒരു പ്രശ്നാ
ആഹ് അത് ശെരിയാ
നോ നോക്കിയാ എഴുതുംചെയ്യും നോക്കി വായിക്കൊക്കെചെയ്യും
ഉം ഉം പിന്നെ
ടി ടീച്ചറ് പറേം പഠിച്ചു വരുന്നല്ലേള്ളൂ ഓ റെഡി ആയിക്കൊള്ളൂന്നറയും
ആഹ് ഇവിടെ എന്തുവാ ടീച്ചറ് പറയുന്നത് എഴുതാ എഴുന്നതിനും വായിക്കുന്നതിനൊന്നും കൊഴപ്പമില്ല പക്ഷെ എഴുതുന്നതിന് ഒരാക്ക്‌ ഒരു ദിവസം വേണം ഒരു നോട്ട് എഴുതണോങ്കി എന്ന് പറേ സ്പീഡില്ല ആഹ് സ്പീഡില്ലെന്നും പറഞ്ഞ് എപ്പഴും പരാതിയ
ഉം ഞാൻ വിളിക്കാട്ടോ എന്നാല്
ആഹ് ശെരിന്നാ
ആഹ്